ഓ ഓ
ഹായ് കേൾക്കല്ലേ
കേക്കാവോ ആ കേൾക്കുന്നുണ്ട് അവിടെ
എവിടെ ഞാനിപ്പോൾ വീട്ടിലാണ് ഇന്ന് ബുധനാഴ്ച ഒക്കെയല്ലേ എന്താ പരിപാടി
ആഹ് എന്താ അങ്ങനെ പോണു ഞാൻ ഗൗണ്ടിൽ പോയി
ഞാൻ ഗൗണ്ടില് പോയി
എന്താ പറഞ്ഞത്
പിന്നെ നീയെവിടെ
ഞാനിതിപ്പ ഇപ്പ വീട്ടിലുണ്ട് ഞാൻ ഞാനിപ്പതാ ഇന്ന് വൈകുന്നേരം ഫുട്ബോളൊക്കെ ഒക്കെ കളിക്കാൻ പോയി വന്നതേല്ലേ ഞങ്ങളവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഞങ്ങൾ ചങ്ങായിമാരെല്ലാവരോടും കൂടി പ്ലാൻ ചെയ്ത് ഇനി ഗ്രൗണ്ടിൽ പോകാണ് കാരണം എപ്പ നോക്കിയാൽ ഈ ടർഫിൽ തന്നെങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ ഈ ടെർഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഫുൾ ടർഫായി മുമ്പ് മുമ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളൊക്കെ പൂട്ടുമ്പോഴും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ പോവാന്ന് പറയ് ഇപ്പം എന്ത് എന്താ പറഞ്ഞത്
പണ്ട് ഒക്കെ സ്കൂൾ പൂട്ടുന്ന സമയത്ത്
സ്കൂൾ പൂട്ടണ സമയത്ത് ആഹ്
പാടത്ത് ഗ്രൗണ്ടിലേക്കെ നമ്മൾ കളക്കാറ് ഇപ്പൊ എന്ന് പറഞ്ഞാല് ടർഫ് ടർഫിലാണല്ലോ ഇപ്പ നമ്മൾ ഇതൊക്കെ കളികളൊക്കെ നടക്കുന്നത്
കളികളൊക്കെ നടക്കുന്നത് ആഹ് ആഹ് ഇപ്പൊ എങ്ങനെ വ
അന്നൊക്കെ മഴ അന്നൊക്കെ അന്നൊക്കെ മഴക്കാലത്ത് കളിക്കാ പറയുമ്പോൾ നമുക്ക് നല്ല രസമായിരുന്നു അന്നത്തെ കളി ഇന്നത്തെ കളിയൊക്കെ വേറെന്താ
അതന്നെ വി വേറെപ്പന്താഅതിനെ പറ്റിന്നെ ഇപ്പം സംസാരിച്ചുണ്ടിരുന്ന ഞാന്പ്പം ചങ്ങായിമാരോ. ഇടൊക്കെ പറയേനി കാരണം അന്ന് പണ്ട് വേനലിൽ സ്കൂൾ പൂട്ടുമ്പോൾ എല്ലാവരും എന്താവും പാടത്തൊക്കെ പറഞ്ഞാല്. വെള്ളല്ലാത്ത സമയത്ത് നേരെ പോവ. ഇതാക്ക കവുങ്ങുകൾ വെട്ടി കൊണ്ടരാ ഗ്രൗണ്ട് ഉണ്ടാക്കുക. അതൊക്കെ ഇനി ഇനി പരിപാടി ഉണ്ടേനി ഇപ്പ എന്ന് പറഞ്ഞാ ഫുള്ള് ടർഫനല്ലേ.
അതെ അതെ
ഇപ്പ അതന്നെ
പണ്ട് സാറ്റളി തൊട്ടളി. അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടായിനി ഇപ്പ അതും അതൊന്നു ഇല്ലല്ലോ.
അതന്നെ അതും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞാലിപ്പോ. ഫോണ് പി സി അതേപോലെ തന്നെ ഈ ഫുട്ബോൾ ആണെ അതിന്റതായി ബന്ധപ്പെട്ട ഗെയിം എന്തണ ഇപ്പൊ നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായിട്ട് ബന്ധപ്പെട്ട ഗെയ്മുകൾ വീഡിയോ ഗെയിംസ്. അവൈലബിൾ ആണ്.
അതെ അതെ
അപ്പൊ ഇതൊക്കെ തന്നെ ഒരു വിഷയാണ്.
ഈ ഗ്രൗണ്ട് പോവറില്ല കളിക്കാന്.
അതെന്നെ പറഞ്ഞ ഞാൻ ഇന്ന് പോയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഒന്ന് പോയി വന്ന് അപ്പോ വന്നിട്ട്. ട്ട് ഇപ്പേ നമ്മളങ്ങനെ ചർച്ച ചെയ്യേനി പോവാൻ നേരത്തെ ചങ്ങായിമാരില തന്നെ ചെലോൽ പറഞ്ഞു നമുക്ക് ടർഫ് പോയപ്പം ആകെ നൂറുപ്പി അയ്മ്പതൊക്കെ ഇട്ടാതന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് ആൾക്ക ള്ള കളിക്കും. ഉള്ളതാണ് പൈസ കൊടുത്ത് നമ്മകാണ്ട് പോക ആ ഒരു മൈൻഡ് ആണ് എല്ലാവർക്കും ഉള്ളത് കാരണം അങ്ങനത്തെ. ത്തൊരു ചിന്താഗതി വന്നതോടു കൂടിട്ട് ഇപ്പ എല്ലാവരും ടർഫ് ടർഫ് ആ ഒരുതാണ്. അത് ആ പുല്ലിനോണ്ട് തന്നെ ആ ടെർഫിലെ പുല്ലിനോണ്ട് തന്നെ കൊറ വിഷയം.
അപ്പൊ അല്ല അപ്പൊക്ക് അതായത്
അല്ല അപ്പത് അതായത് മൈതാനത്തോ പാടത്തോ അങ്ങനപ്പ കളീല.
കാണാറില്ലല്ലോ.
അതന്നെ ഇപ്പ അങ്ങനെ കാണില്ല ഇനിയിപ്പ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു സ്റ്റേഡിയം അതും ഇതേപോലെ. തന്നെ ആളുകള് ഒന്ന് ഉണ്ടാക്കി. യാക്കി റെഡിയാക്കി മറ്റേ ഇത് ഒന്നായിട്ട് വാ ബാക്കി വെച്ച ഒരു കാര്യങ്ങളാ ഇതിപ്പോ ഈ നമ്മൾ തന്നെ പോയി ഉണ്ടാക്ക നമ്മൾ തന്നെ പോയി റെഡി ആക്ക. ക്ക ആളുകളോട്. അങ്ങനെ കൊറ വിഷയങ്ങളായിരുന്നു ഇണ്ടായിനി ഇപ്പ അതൊന്നുല്ല.
ഇപ്പ നമ്മള. കളിക്കാൻ പറഞ്ഞേക്കുമ്പോക്ക നമുക്ക് വളരെ വ നല്ല സന്തോഷത്തില് കളിക്കാൻ പോയിണ്ട് അല്ലേ.
ഇതെന്ത് ഇപ്പ സ്കൂളില് ഇന്റർവെല്ലാണ് ഇന്റർവെല്ല് ഉണ്ട് സ്കൂളത്തെ ഗ്രൗണ്ടിലാണ് ബസ്സുകള്. അവിടുത്തെ പാർക്കിങ്ങും മുഴുവനും ഇപ്പോ സ്കൂളത്തെ ഗ്രൗണ്ട്ല എന്നിട്ട്. അപ്പം ചെക്കന്മാർ ഗ്ലാസ്സ് കട്ട് ചെയ്യുക ചാടി പോവ
അതെ
അതും പോണത് ഈ ടർഫിലേക്കന്നെ.
കളിക്കാൻ പോണത് അവർക്ക് കളിക്കാൻ പോണ ടർഫിലേക്ക് പോണം.
അതന്നെ പറഞ്ഞത് ഇപ്പ മൊത്തത്തിലൊന്ന് പുരോഗമിച്ച് പിന്നെ അമ്മേലവിടുത്തെ. ടർഫിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാ ടർഫില് പുല്ലുകള് പുല്ലിന്റെ വിഷയം എന്ന് വെച്ചാല്. അത് വളരെ വലിയ രോഗങ്ങൾ ഉണ്ടാക്കണ പുല്ലുകള ഈ ക്യാൻസർ പോലത്തെ വലിയ രോഗങ്ങൾ ഉണ്ടാ ഭയങ്കര വിഷയാണത്.
അതെ. നിങ്ങളെ നാട്ടില് കൊറെ ടർ ഇതുണ്ടോ കളിക്കണ കളിക്കണ മൈതാനങ്ങളൊണ്ടോ.
ആ നാട്ടിൽ മുമ്പ് കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ പറ്റേ കുറഞ്ഞിട്ടുണ്ട്. പ റ്റെ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം മൈതാനങ്ങളൊക്കെ. ടർഫായി മാറി ചില മൈതാനത്തിന്നെ വീടുകള് പൊന്തി അത് സ്വാഭാവികം പക്ഷെ എന്നാലും മറ്റ് പാടങ്ങളൊക്കെ ണ്ട് പാടങ്ങളൊക്ക് കാരണം വേദനലായി കഴിഞ്ഞാ കത്ത് പുല്ലൊക്കെ പറിച്ചാണ്ട് കുട്ടികള് തന്നെ എപ്പളും ഗ്രൗണ്ട് ഉണ്ടാക്കി മാറ്റുവായിരുന്നു ഇപ്പ അതൊന്നും ഇല്ല ഇപ്പ എല്ലാവരും ടർഫ് എന്നുള്ള ഒരു മൈൻഡാണ്
ത ആഹ്
അങ്ങനായി മാറിയിരിക്കുകയാണ് ഇപ്പൊ മൊത്തത്തില്
പണ്ടൊക്കെ നമ്മള് കളിക്കാൻ എറങ്ങന്ന് പറഞ്ഞാ നേരം വെള്ത്തിട്ട് വൈകുന്നേരം വരേ കളിക്കും ആ ഒരു സന്തോഷത്തിലാ നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നുംല്ലല്ലോ
ഇപ്പൊ അതൊന്നുംല്ല ഇപ്പൊ കിട്ടിയ ഒരു ഇതിന് ഒരു ഇത്ര പൈസ കൊടുത്താല് ആ കൊറച്ച് സമയം ഒരു മണിക്കൂറ് പിന്നെ എക്സ്ട്രാ അതിന് പിന്നും കൂടുതൽ ചാർജ് ഈടാക്കും പിന്നെയും അതിൽ പോയി കളിക്കി ഇതൊക് ക്കെത്തന്നെയാണ് പരിപാടികള് അന്ന് ന്ന് പറഞ്ഞാൽ നമുക്കൊരു നേരം കാലൊല്ലല്ലോ തിന്നാൻ വീട്ട് വരും പിന്നെ പോവും തിന്നാൻ പിന്നേം വീട്ടിൽ വരും പോവും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഇപ്പ എന്ത് ഇപ്പ അങ്ങനത്തൊന്നും കാണാന്ല്ല
കളിക്കള
ആഹ് ഇപ്പൊ വിനോദങ്ങള് മുഴുവൻ ഒരു കച്ചോടാക്കി മാറ്റി റ്റിയിട്ടുണ്ട് എല്ലാതും ഇപ്പം ഫുട്ബോള് മാത്രം പറയണ്ട നമുക്ക് എന്ത് നോക്കിയാലും എല്ലാതും കച്ചോടംആയിട്ടിണ്ട് അന്ന് പറഞ്ഞാൽ കച്ചോടഇല്ല അന്ന് ഒരു രസേയിരുന്നു ഇപ്പൊ രസല്ല ഇപ്പൊക്കെ കച്ചോട പ്പ ടർഫിനെ മാത്രം എടുത്ത് നോ ക്കണം നമ്മള് ഫുട്ബോൾ മാത്രം എടുത്ത് നോക്കണ്ട മുമ്പ് എന്താ ചെയ്യ വേനലവിടെ നിക്കട്ടെ വേന നല് കഴിഞ്ഞാല് ഈ വേ സ്കൂള് തൊറന്ന് മഴക്കാലായി കഴിഞ്ഞാ നേരെ സ്കൂള് വിട്ടു വന്നാൽ പിന്നെ നേരെ പോകണത് എവിടെ പഞ്ചായത്തിലെ കൊള ത്തിലേക്കൊ അല്ല വീടിൻ്റെ പരിസരത്തുള്ള കൊളത്തിലേക്കൊക്കെ ആരുന്നു പോവല് ഇപ് ഇപ്പന്ന് പറഞ്ഞാല് അതും പൈസ കൊടുത്താണ്ട് സ്വിമ്മിംഗ് പൂളുകളായി അതിലും നമ്മളെന്താക്കുന്നു ഒരു മണിക്കൂറിന് പൈസ കൊടുക്കാ അതും സമയല്ല് ഒരു മണിക്കൂറിന് പൈസ കൊടുക്കാ ക്കാപോയി ചാട ഇതായിരുന്നു ഇപ്പത്തെ പരിപാടി ഇപ്പള് അതും കൊറഞ്ഞ് വന്നിട്ട്ണ്ട്
ഹലോ
ഒക്കെ ഒരു മൊത്ത് ആ ഹലോ പറയൂ കേക്കുന്നില്ലേ ഞാൻ പറയുന്നേ
ആ ആ താനിപ്പ എവിടെ വീട്ടിലാ
അതെ ഞാൻ വീട്ടിലാണ്
ആരാ വീട്ടില്ള്ളെ
വീട്ടിലിപ്പം വീട്ടില് മ്മ പ്പ പിന്നെ അനിയത്തിമാര്ണ്ട് രണ്ട് അനിയത്തിമാര്ണ്ട് ഏതപ്പ ഇന്ന് ഇവിട്ത്തെ പഞ്ചായത്ത് കുളത്തിലൊന്ന് പോയി വന്നിട്ടുള്ളൂ അതിന്റൊക്കവസ്
പഞ് ഈ പഞ്ചായത്ത് കൊള ഇങ്ങളെ അവ്ടെ ന്താ നിങ്ങളെ നാട്ടില് ഈ പഞ്ചായത്ത് കൊളത്തില് മീനുകളുണ്ടാ
പഞ്ചായത്ത് കൊളത്തില് മീനുകള്ണ്ടാ മീനുകളുണ്ട് പക്ഷെ ഇന്നാലും കൊറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ആ ഒരു സംഗതികളേ ഇല്ല മൊത്തത്തില് മാറിയിട്ട്ണ്ട്
ആഹ്
അതൊക്കെ ഒരു വിഷയായിട്ടാണ് വരുന്നത് കാരണം വലവീശി പിടിക്കുന്നത് പൊഴയിലായിരുന്നു പോവല്
ആഹ് പൊഴയിലൊക്കെ വെള്ളണ്ടാ ഇപ്പം
പൊഴയിലായിരുന്നു അപ്പോ പൊഴയിലൊക്കെ വെള്ളണ്ട് പക്ഷെ അതിലൊന്നും വരാന് ആരൂല്ല അത് ന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ വല വീശ്ണ പരിപാടി ഇല്ല ഇപ്പന്ന് പറഞ്ഞാല് എന്താക്കാ പോവ വാങ്ങ അങ്ങനെ പിടിക്ക്ന്ന ആള്കള് കൊറവാണ് ആ പിടിക്ക്ന്ന കൊർഞ്ഞ ആള്കള് എന്താക്ക്ന്ന്ണ്ട് പിട്ച്ച് കൊണ്ടര്ന്നത് ആൾക്കാര് പൈസോട്ത് വാ ല്ലാതെ ഇപ്പത്തെ പോലെ പോയി പിട്ക്ക്യാ ഇതാക്കാ അങ്ങൻത്തൊരു പരിപാടികളെ പ്പ കാണുന്നൂല്
ഇല്ലല്ല ഇല്ല ഇപ്പ ഇപ്പന്നാ നമ്മടെ നാട്ടില് പൊ പർഞ്ഞാല് ആരെങ്കിലും മീനൊക്കെ പിടിക്കും അത് റോഡ് വ റോഡ് വാ ച്ച് റോഡ് വക്ക്ല് കൊണ്ടേയ്ട്ട് വിൽപനൊക്കെ നടത്തും അല്ലാതെ നമ്മടെ ആദ്യൊക്കെ എന്ന് പർഞ്ഞാല് എല്ലാരും
അദ്യൊക്കേന്ന് പർഞ്ഞാല് എല്ലാരും
പൊഴ പൊഴേല് പോയി വല വിശിപ്പൊ പിടിക്കേര്ന്നു ഇപ്പം ആരെങ്കിലൊക്കെ അന്ന്യ ആള്കൾക്ക് പോ അന്യ സംസ്ഥാനക്കാരൊക്കെ പോയിട്ട് എന്താ വല വീഷി നമ്മളെ നാട്ടിലെ റോഡ് റോഡ് വക്കത്തൊക്കെ വെല പേശി വിൽക്കാണ് മീനൊക്കെ
ആഹ് അതന്നേണ് സംഭവം വെര്ന്നത് ഇപ്പൊ വലവീഷ റോഡിന്റെ അരികത്ത് കൊണ്ടോയി വിക്കാ ഇതൊക്കെ തന്നെ പരിപാടി അന്നും വിൽ പ്പനണ്ടാര്ന്നു പക്ഷേ എന്നാലും സ്വന്തം വീട്ടിലേക്ക്ള്ളത് നാട്ടിലെ ആള്കളെന്താ
അതെ അതെ ഇത് ഇത്പ്പോ നമ്മടെ കൂട്ടുകാര് കൂട്ടുകാർക്ക് ആദ്യക്കെ മീന് ട്ടീക്ക്ണേ നമ്മക്കും കൊർച്ച് തെരും ഇപ്പൊ അങ്ങനൊന്നും കാ കാണപ്പെടാത്തെ ആൾക്കാര്കളായിപ്പൊ ലെ
അതെങ്ങനെ ആവോ അങ്ങനെ ആവൂലല്ലോ കാരണംന്ന് വെച്ച്ട്ട്ണ്ടെങ്കില് ഇപ്പം ആരോഗ്യ നെലീം അതോണ്ടല്ലേ രോഗങ്ങള് വർദ്ധി ച്ച് ആരോഗ്യനെല മോശായി കാര്ണം ആരും എറങ്ങുന്നൂല്ല ഒക്കെ മടിയന്മാരായി മാറീല്ലേ
അവിടെങ്ങനെ നമ്മളെ നാട്ടില് അന്യ സംസ്ഥാനങ്ങളീ വന്ന് എല്ലാം എല്ലാ പണിട് ക്കാനേന്നെ സംസ്ഥാനങ്ങള് വന്ന് നമ്മളെ എല്ലാര്ക്കും പണി പണി ഇട്ക്കാ മടിയായി
അതന്നേണ് പിന്നെ നാട്ട്ത്തോൽക്ക് ഇഞ്ഞ്പ്പം പണി തപ്പണെങ്കി തെന്നെ പൊർത്ത രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വെര
അതെ
അതൊരു വല്യ വിഷയങ്ങളാണ് പൊർത്തെ രാജ്യങ്ങളെ ആശ്രയ്ക്കാ അതുപോലെ, വെര്ന്നാ അങ്ങനെ കൊറേ നമ്മളിപ്പ ഈ പഴേ കാര്യങ്ങളും മുമ്പത്തെ കൊറേ കാര്യങ്ങള് ഇപ്പട്ത്തോക്കാണ്പ്പോ ഞമ്മള് പർഞ്ഞേലെന്നെ ഇണ്ടല്ലോ ടെറഫ് ഗ്രൗണ്ട് ആഹ് കളി കളി കളി മൈതാനങ്ങള് അതില്ല അതേപോലെ തന്നെ കൊളം സ്വിമ്മിംഗ് പൂള് അതേപോലെ തന്നെ ജോലികള് മാറീട്ട് മറ്റ് രാഷ്ട്ര ആൾ ക്കാരെ ആശ്രയിക്കേണ്ടി വെര്ന്നെ നമ്മളെ നാട്ട്ത്തെ ആൾക്കാരാണെങ്കില് പൊർത്തേക്ക് പ്പോ
അത് അത്പോലെ തന്നെ മരങ്ങളൊക്കെ നെ നെകത്തി അവ്ടെ എന്താ കെട്ടിടങ്ങള് വെരാ
ഉം അതെന്നെ കൊറേ കാര്യങ്ങള്ണ്ട് ഇപ്പൊ ഞമ്മള് ചർച്ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയാന്ന്ണ്ടെങ്കില് അത് തീരൂല ഒരുപാട് സമയം നമ്മള് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് അതോണ്ടെന്നെ നമ ക്ക് വിശദായിട്ടൊന്ന് സംസാരിക്കേണ്ടി വെരും ഓക്കെ ശെരി ന്നാ
ഇഞ്ഞമ്മക്ക് പിന്നീട് വിളിക്കാം ഓക്കെ
പിന്നീടാക്ക